ഓഹ്
ഹലോ
ആഹ് ന്താ പാട്
ഹ് ഹ് ഹ് അപ്പൊന്നുംല്ല്യ ഇപ്പ കിട്ട്ണ്ട് മറ്റേത് കൊർചേരം കോള് കിട്ടീന്നില്ല ഉം
ആഹ് കൊഴപ്പൊന്നുല്ല്യല്ലോ
ഇല്ലല്ല്യ
ഉം ന്നട്ട് വേറെന്താ കുട്ട് ട്ട്യോൾ സ്കൂൾട്ടന്നോ
ആടീന്ന് വന്നു ന്ന് പരീഷ നടക്ക്ണ്ട് അപ്പൊ നേരത്തെ വിട്ട്ക്ക്ണ് പെണ്ണിനെ ഈ പ്ലസ് ടുന്റെ ആ പത്താം ക്ലാസ് ആഹ് ഓരോക്കെതാണ് തോൺണ്ട് ഇമ്പ്രൂവ്മെന്റിന്റിം തിന്റ
ഉം ഉം മഴ വര്ന് ണ്ട് മഴ പെയ്യ്ണ്ടോ
ചെർതായിട്ട് നല്ലല്ല്യ ന്നാ ങ്ങനെ പെയ്യ്ണൂണ്ട്
ഉം ഉം ഉം ഇവിടിണ്ട് മഴ
ഞാൻ അയലമ്മൊക്കെട്ടിട്ട് ആകെടങ്ങാറായി
ഞാനോ ഞാനയ്നക അയ്ന്റെ നിസ്കാര കുപ്പായൊക്കെ തിരുമ്പിയത
ഉം നല്ല ദീസാജ്ജ് നിസ്ക്കാര ക്കുപ്പായം തിര്മ്പീത് ഒറ്റടിക്കൊണങ്ങി കിട്ടൂല മോളിലൊണക്കാൻ സ്ഥലണ്ടോ.
ഇല്ല്യല്ല ഏഹ് ഞങ്ങക്ക് മേലക്ക്ല്ല്യല്ലോ
അപ്പൊഞ് ന്താ കാട്ടാ അപ്പൊ
ഞാന്വ് ടെ ഫാന് ന്റോട്ടൊക്കെട്ടിട്ടാണ്ട് ഒണക്കും ഞാനേതായാലും കട്ട്മ്മേ കെടക്കുമ്പോ താഴ്ത്തവ്ടെട് ത്തെക്കും
ഉം ഉം
ഉം
ഉം പിന്നെന്താ
വേറെ കൊഴപ്പൊന്നില്ല ങ്ങനെ പോവ്ണ്ട്
ആണോ
ഉം ഉം പിന്ന വേറെ ന്നട്ട് പെണ്ണിന് ചെക്കംവന്നാ
ഓന് ഉച്ചക്കാണ് പ്പൊ കൊർച്ചീസായിട്ട് ക്ലാസ്സേ
ഏഹ് ആഹ് ആഹ്
രണ്ട് മണി മുതൽ അഞ്ച് മണി വരെ
ആഹ്
ഓന് ഏകദേശം കയ്യാനയ്ക്ക്ണ് കോഴ്സിന്റത്
ഉം ജ് ഒപ്പം പഠിച്ചോരൊക്കെ കാണലില്ലേ
ഞാനോ ഞാന് കാണലൊക്കണ്ട് ഇങ്ങനെ ഫോണില്ണ്ട് ഓരോര്ത്തരെ നമ്പർണ്ട് പിന്നെ ഹെ ഗ്രൂപ്പിലങ്ങനയ്‌ക്കേല്ല്യാ അഹ് ങ്ങനെ മെസ്സേജ് വന്നിട്ട്
ഉം അന്റെ എളച്ചിന്റൊക്കെ പാടെന്താ.
ഉം ന്റെളേച്ചി ഒരാൾ വന്നിട്ടില്ല്യല്ലോ ങ്ങട്ട്
ഏഹ് ഏഹ് ഏ ഇത് വരെ വന്നിട്ടില്ലേ
ഇല്ല്യടോ മൂന്നു കൊല്ലായി മറ്റവരെ കാണണ്ട് ഉം വടാണില്ല്യ ഓന്ബടണ്ട് ഇബടണ്ടടോ പെരേല്ണ്ട് തറവാട്ടില്ണ്ട് ആഹ് ഓൻ ഗൾഫ് പോണില്ലാ പോ വയ്യ
ഏഹ്
ഒന്ന് പോയി പോന്നു പിന്നെ പോയിട്ടില്ല ഇവിടെ കാക്കാന്റെൊക്ക കാർട്ടൻ കടല്ലേ
ഉം ഉം
പ്പം അങ്ങനെ പോവണ്ട്
അല്ല എന്നിട്ട് അതില് കുട്ടികളൊന്നുംല്ല
രണ്ട് പെൺുട്ടികളുണ്ട് മുത്തെ കുട്ടികൾ പ പതിമൂന്ന് വയസ്സായിട്ടായിരുന്നു
ആഹ് ആഹ്
ഉം
എന്നിട്ട് ഒഴിവാക്കിക്കണേ
ഇല്ലേ ഒഴിവാക്കിട്ടൂല്ല
ഓള്ങ്ങട്ട് വരൂല്ല
ഇല്ല ഓൾ പോരൂല പറഞ്ഞിക്കണേ ഓള് പോവൂല പറഞ്ഞിക്കുന്നത് നമ്മള് ഓരി ഇങ്ങടും വാക്കൻ വരാത്ത എന്താ വച്ചാൽ ഒല്ക്ക് നഷ്ടപരിഹാരം ഇതും കിട്ടണം പൈസെ പണ്ടൊക്കെ കുറെ ബാ ഇങ്ങനൊക്കെ ആക്കിണ്ട്
ആഹ് ആഹ് ആഹ്
അപ്പൊ അത് കിട്ടണംന്നുണ്ടെങ്കി മ്മള അങ്ങോട്ട് ചെന്നാല് അതും പ്രശ്നാണ് ജോലി ഇങ്ങട്ട് വന്നാ അതും പ്രശ്നം അങ്ങനെ നിക്കാണ് ഒന്നും ആവാത് ഓൻക്കാണങ്കി ഓളില്ലാതെ വയ്യ വേറെ ആരിം കിയാണ് കേക്കൂല അങ്ങനെങ്ങനെയുള്ള തീരുമാനം
ആന്താണ് ഓള പറ്റാതായി
പറ്റാതായതല്ലോ ഓല് തമ്മിൽ എന്ത് തെരക്കൂടിയതാടി
ഏഹ്
ആഹ് ഒന്നും അല്ലകേ പോയിര്ന്ന ആൾക്കാരാണ് കൊറച്ചൊക്കെ ഇപ്പ കടമ്പ ആണുങ്ങളും പെണുങ്ങളും ണ്ടവാതിരിക്കുവ അങ്ങനെയുള്ള ചെറിയ ഇതൊക്കെണ്ടന്നല്ലാതെ
ഇതിലെന്തപ്പൊ
അങ്ങനെ വേറിടിനോന്നും വിചാരിച്ചില്ല സ്ട്രോങ്ങ് ആയതോളൂ കേക്കും കട ണ്ടായിരുന്നു ഇവിട അങ്ങനെ വട്ടപ്പാറ എല്ലാം ഇവിടെങ്ങനെ ഈ പറമ്പോളത്ത്
ആഹ് ആഹ്
ആഹ് അപ്പൊഓൻ തന്നെനി കേക്കും കട ഓല്ലണ്ടാളും കൂടി സഹകരിച്ച് ഇട്ട തന്നെനി ഓളെ പേരിതന്നെനി കടിം സാധനങ്ങളൊക്കെ ക്കെ അപ്പൊ ഇബൻ കേക്കോള് ണ്ടാക്കും നല്ലണ്ടാക്കോള് നല്ലണ്ടാക്കാനും നിച്ചണ്ട് അപ്പൊ അത്ണ്ടാക്കിട്ട് ഇങ്ങനെ ഓൻകൊണ്ടോയി വിക്കും ഓനാണെങ്കിൽ ചെലപ്പം പൈസോക്ക്‌ കൊടുക്കണോന്ന് ല്ല്യ തോന്നുണ്ടേ ഓനാണെങ്കി എത്ര കിട്ടിയാലും തൈകാത്ത ഒരു മനുഷ്യൻ പൈസ വരെ കൊടുക്കൂല്ല്യ കടേലും അവിടിമ്പിടിക്കെ ചിലപ്പം കടാക്കിയെുകും ചിലപ്പോ ഇബള് പൈസ കൊടുത്തേക്ക ഈ സാധനങ്ങളക്ക ഒന്നിച്ച് വാങ്ങുമ്പോ ക്ക ഇബൻ പൈസ കൊടുക്കൂല അപ്പൊ ന്താണ് ഓൻ പൈസ കാട്ടണ ആഹ് ന്താണ് അങ്ങനത്തുള്ള പ്രശ്നങ്ങളാണ് വന്നകണത് ന്നാ വന്താളം കൂടിയ ദൂരിതേ നോച്ചിട്ടാ ഇങ്ങനെ വേർപിരിയൊന്നും ഒന്നും നമ്മൾക്ക് ഒട്ടും തോന്നില്ല
ഉം ഇപ്പളും ഓളടുത്ത് ജീവിക്കണ്ടാവും
ഓള്പ്പോ ഇവ്ട്ന്ന് തെറ്റി പോയി ഓള പട്ടർ കാവല കടട്ട്ക്കണ് പടത്തേക്ക പോണേന്റെ ആ പോണ്ട ശ്രദ്ധിച്ചോളണ്ട് അവിടെണ്ട് കട കൂള എന്തുപോലെ ഉണ്ടാക്കണ്ടിചിട്ടാ
ഉം ഓൾക്ക് ജീവിക്കാനാ മതി
ഓൾക്ക് ജീവിക്കാ മതി അതന്നെ പറഞ്ഞത്
ഉം
അയന്നെ ഉം അങ്ങനൊക്കെകുടി
ഉം
എന്താപോ തീരുമാനം ആവാതെ അങ്ങനെ നടക്കണ് അമ്മക്കൊരു പാവം തോന്നും ഇങ്ങനെ ആ വരൽ നിന്ന് വച്ച വരൊന്നും തിന്നൂല അങ്ങനത്തെക്കൊരു സ്വഭാവമാണ് ഇടിയനൊക്കെ ഇമ്മേണെങ്കി വയ്യാതായില്ലേ മാക്ക് വയ്യാതാവേം ചെയ്ത്
അപ്പൊ പിന്നെ മുത്തച്ചോളി ഇളച്ചികള
ആഹ് ഞങ്ങള് രണ്ടാ വേറെ പോന്ന പിന്നെ ആഹ് മൂന്നാളാണ് പെരൽ വേറെ രണ്ടാളാണ് പെരൽ ഓള ഓന്റെ പുറമെ ഒരാൾ ഓളോടെ ഇനി ഓളെ മാപ്പള പോയ ഓളൾ പോവും പിന്നെെപ്പ ഒരാള ഉള്ളൂപ്പ അവിടെ
ഉം ഉം
ഉം
ഉം
ഉം ഞങ്ങള് പോന്നിട്ട്
ഉം
ഉം
പിന്നെ വേറന്തൂട്ട്
അനക്കല്ലേച്ച്
മറ്റോള് വന്ന് ആ നിന്റ മൂ തെച്ചോൾല്ലേ വേറാള്
അതെ ആഹ് ഇജ്ജന്ന വിളിച്ചില്ലേ ആഹ് ആഹ് ഓരൊക്കെ വേറെ പോയിക്കണില്ലേ
ആഹ് ഓൽക്ക പോയി ഉം പിന്ന ഏഹ്
വേറെ ഇജ്ജ് വന്നോയിച്ച്
എന്താടി
ആരോച്ച് മറ്റോള് വന്നോച്ചോ
ആരും വന്നട്ടില്ല ഏയ് ആ പെണ്ണൊന്നൊന്ന് ചോയിക്കാ
ആഹ് ഓള് വന്നു അ പറഞ്ഞില്ലേ നാട്ടിതേന്നു വന്നെടീ നേരത്തെ വിട്ടു പരീക്ഷ ഉച്ചക്കേഷം പരീക്ഷിണ്ട് എത്രാവിട
ഉം ഉം ഉം
എന്റെ മകള് വന്നോ ഓൾക്കെപ്പളാ ക്ലാസ്
ഓൾക്ക് രാവിലെ പന്ത്രണ്ട് മണിതൊട്ടിട്ട് അല്ല ഒരു മണി ഏഹ് ഒരു മണിയല്ല രാവിലെ പത്ത് മണി തൊട്ടിട്ടാണ്
ന്നാതെ
ഇ ക്ലാസ്സൊന്നും അധികം നേരൊന്നുല്ല കാരണം സമാധാനം
അതെ ആഹ് ആ
ആ ഫ്രണ്ടിന്റെ ബർത്തിഡാണ് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടേ വെരുള്ളൂ
ഏ പ്ലസ് ടുവിന് എന്താ പാട് മാർക്കൊക്കെ ഒണ്ടായിന്നോ
ഇല്ലില്ല അ അത് രണ്ടാക്കും ഉം ഉം ഉം മാർക്കല്ലേ പഠിക്കാൻ വിടൂലല്ലോ കുരുത്തക്കേട് കളിക്കാൻ പോവുല്ലോ
ഹേ ഹേ ഏഹ് എടീ അവള കല്യാണൊന്നും ഒറപ്പിച്ചട്ടില്ലല്ലോ
ആടി ഇങ്ങനെ ചോയിച്ച് വെച്ചിക്കണ ഈ ഇന്നാള് പറഞീലാ
ഇജ്ജെന്നോട് പറഞ്ഞിട്ടില്ല എനിക്കിങന തോന്നിയ ഒരു ഫോട്ടോ ജോ സ്റ്റാറ്റസ് കണ്ടപ്പോ
സ്റ്റാറ്റസ് അയില് ഓള ഫാന്റാണ്
എല്ല ഇപ്പാന്റെ അല്ലാ ഓള എന്തോ ബർത്ത്ഡേ എന്തോ ഒണ്ടായിട്ട് ഓൾക് ഗിഫ്റ്റ് കൊടുത്ത് എന്തോ സ്റ്റാറ്റസ് ഇട്ടീന്ന്
ഉം ഓ ഇട്ടട്ടില്ലല്ലേ ഞാന് ഓള് ബർത്തിടൊന്നും ആയിട്ടില്ല
എന്നിട്ട് കണ്ട് ഇയ്യ് എവിടുക്കാണ് പറഞ്ഞ് വെച്ചിക്കണ
ഓള പിക്ക് എന്താണ് ഞമ്മള ഉം മൈലാടി
ഏ അയെങ്ങനെ പരിചയത്ത് മ്മലാ
ഓള കൂട്ടാര്ത്തീട്ട എന്നും പറച്ചീട്ടെന്തോ ആയിന്നില്ലെ
ആഹ്
അയിന്റെ ആങ്ങളെക്കാണ് ചോയിച്ചിക്കണത്
അതെ നല്ലതാ
ആ കൊഴപ്പൊന്നുല്യ
അതെ ചെക്കനെന്താ പണി
ചെക്കൻ മൊബൈല് ന്റെതാണ് മൊബൈൽ ടെക്നീഷ്യൻ ആണോ ആഹ്
ഏ നാട്ടിലോ
എന്താണ്
നാട്ടിലാ
അപ്പ ഇവിടെ ആളാ ടെണ്ട് ഏ അത് കഴിഞ്ഞാല് പോവും
ഉം
ഉം ഉം ഓളെപ്പഴാ എൻഗേജ്മെന്റ് ചെയ്യണോ അത് ഇത്‌ പോണം ന്നൊക്കെ പറ
അതെ ഇപ്പ തന്നെ വയസ്സായിട്ടില്ലല്ലോ
വയസ് എൻഗേജ്മെന്റ് കഴിച്ചിട്ട് പോവും പിന്നെ രണ്ട് കൊല്ലം കഴി ആവൂലേ
ആ അപ്പൊ ഇരുപത്തിരണ്ടായിട്ട് പോവും
ആ ഇരുപതെ അഞ്ചാവും
ആ അപ്പൊ ഇരുപതാവും ഉം ഉം അത് ശരി അങ്ങനെ
ഇല്ല എന്നുണ്ടെങ്കിൽ ഓരോ ദുൽമാണ് ഇപ്പൊ മക്കള്
ആഹ്
നമ്മള് വിചാരിക്കും നമ്മളെ മക്കൾ ഒന്നീക്കും പോവൂലാ ആഹ് ഞമുക്ക് വിളിക്ക
ആ അത് ശരിയാണ് ഇവിടെ ഇന്റെ മാപ്പിളയും പറയും വേഗം കെട്ടിക്കണം എന്നാ ഓൾക്കാണേ പഠിക്കണം
ഓല് അന്നെ പറയുള്ളൂ ഈ പ്രേമ ഉള്ളോരും അതന്നെ പറയുള്ളൂ പഠിക്കണം പഠിക്കണം പഠി ആ കാരണം എന്താച്ചാൽ ഓൽക്ക് കുറച്ച്‌ കൂടി ടൈമ്ട്ടണം ചെക്കന്മാർക്ക- തൊക്കെ ആവണുന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് ഓലെ ലക്ഷ്യങ്ങളും മോളേ ശ്രദ്ധിച്ചോളണ്ടി നല്ലം ശ്രദ്ധിച്ചോളണ്ടി ഇവിടെ ഞങ്ങളക്ക ഇവിടെ എടുത്തൊരു പെൺകുട്ടി പത്തിൽ പത്ത് എ പ്ലസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഒരു ഹി ഹിന്ദു ചെക്കന്റെ ഒപ്പണ്ട് പോയത് ജാതിക്ക് ജാതി കണക്ക് ഹിന്ദു മുസലിമും ഒക്കെ ഒരേ ജാതി തന്നെയാണ് എല്ലാരും ഇതാക്കിയാലും പ്പം തന്നെയാണ് വര്ണ് പക്ഷെ അത് വല്ലാത്തൊരു വേദനല്ലേ ഓര്ക്കായാലും ഞമ്മക്കായാലും
അതന്നെ
ഒരു ഹിന്ദു കുട്ടീന്റൊപ്പം ഒരു മുസ്ലിം കുട്ടി പോയി മോളേ ഞങ്ങള് ബാക്കിക്കാരന്നെ ഒരു പെൺകുട്ടി
ആവൂ
ഒപ്പം പഠിക്കുണോട്ത്ത ഒരു ആൺകുട്ടീന്റപ്പാണ് പോയത് എന്താപ്പ അതൊക്കെ അവസ്ഥ
അതന്നെ
ആ ഇമ്മാന്റിം ഇപ്പാന്റിം
ഉം
ഒര അവസ്ഥ നമ്മളെപ്പോഴും ഞമ്മള് ഏത് മതക്കാര ഏത്‌ തായാലും ഞമ്മൾ നമ്മളെ
ഉം
നോക്കൂല നമ്മൾ എന്തായാലും പടച്ചോൻ എല്ലാർക്കും നല്ല ബുദ്ധി ബുദ്ധി കൊടുക്കട്ടെ ആഹ്
അതെ
അപ്പൊ പിന്നെ ഞാൻ അഹുകൂടിഒക്കെ കാണുമ്പോ ഇൻക്ക് പേടിയാവ് റബ്ബേ
ആ ആ
പേടിയാവുന്നു
ഉം
പതിനെട്ട് വയസ്സായ മുട്ടായി കൊടുത്തിടാ പിന്നെ അവര് ഫോൺ വിളി ആയിതാല അങ്ങനെണ്ട് ഇതായിക്കോളൂ
അതന്നെ
ഉം ഉം
പിന്നെ വേറെ കൊഴപ്പൊന്നും ഇല്ലല്ലോ എന്നാ ആയിക്കോട്ടട്ടോ
ആ ആയിക്കോട്ടെ ഉം